ഹലോ
ഇപ്പൊ കേൾക്കുന്നുണ്ട്
ആഹ
എന്തൊക്കെയാ വിശേഷം
നല്ല വിശേഷം ഫുഡ് കഴിച്ചാ
ഓ ഫുഡ് ഒക്കെ കഴിച്ച് കിടക്കു കിടക്കാൻ ഒരുങ്ങ എന്താ നിങ്ങളെ ഫുഡ്
മക്കളൊക്കെ ഉറങ്ങിയ ആഹ കഴച്ച്
ഉം ഉം മക്കളൊക്കെ ഉറങ്ങോണ്ടിരിക്കണള്ളൂ
ഉം
അവിടക്കെ എങ്ങനെയ ഉറങ്ങിയോ
ഉ
ആ ഉ നേരത്ത ഉറങ്ങമായിരിക്കുംല്ലേ
നേരത്തെ ഉറങ്ങി ബ്രസീലിന്റെ കളി ഉണ്ട് പറഞ് അങ്ങനെ എനിക്കും അറിയില്ല മൂന്നു മണിക്ക് കളിഉണ്ടന്ന് പറഞ്ഞു
ആഹ് ആഹ് ഉ ഉ വലിയ പിള്ളേരാണോ
ആഹ് ഒരാള് പത്താം ക്ലാസ് കഴിഞ്ഞ് ഒരാൾ ഒമ്പത്
ആ ആ
ഒരാൾ രണ്ടിലോ
ആ
എത്രളലാന്ന്
ഉക്കെ രണ്ട് പേരാ
ഉം
വല്ല്ത്തിന് നാലയസ്‌ ആഹ് ആ ചെറുതാണ് വലുതിനെ ഇപ്പൊ ചെർത്തിട്ടെ ഉള്ളൂ ചെറുതിന് ഇപ്പൊ ഒന്നര വാഴസ്സ്
ഉം ഉരങ്ങനില്യ ചെറുത്
ചെറു ചെറുത് ഇപ്പ ഇങ്ങനെ ഉറങ്ങിയോണ്ടൊക്കണ്ട് വലുത ഉറങ്ങിയില്ല
ഏ
ഉ ഉം എന്ത ഫുഡ എന്തായിരുന്നു സ്പഷ ഫുഡിന് എന്തായിരുന്നു സ്പെഷ്യല്
ഇവിടെ സ്പെഷ്യലൊന്നുംല്ല ദോശ രാത്രി ദോശ ഉണ്ടാക്കിന്
ഉച്ചക്ക് ചോറ് ചോറ് കായിക്കും അപ്പൊ ചോറ് ഡ്രെയിനിൽ അപ്പം ദോശ ഉണ്ടാക്കി
ആ ദോശക്ക് എന്താ കറി വേണ്ടേ ദോശ
ആടയും ചക്കപയം അറിയേണ്ടെന്നു സാമ്പാർഉണ്ടെനി അത് കൂട്ടി കഴിച്ചു അല്ല പിന്നെ മാവ് മാവ് കൽക്കി ട്ട്
അ ആ
ഉം ഹു പൊടില്ലെ വറുത്ത പൊടി
ആ ആ
ആ അതോണ്ട്
ഏഹ് പിന്നെ എന്താ ഹസ്ബന്റ് ഇവിടെണ്ടോ
ഇല്ല്യാ കണ്ടില്ലാ
ഏ ഇവിടെണ്ടോ അതോ വേറെ നാട്ടിലൊ എങ്ങനെ ഉം ഉം ആഹ് ആ ഇന്റെവിടെ നാട്ടില്ണ്ട്
ഉം
പൊള്ളി പനിയേനി
ആഹ് വീട്ടിലില്ലെ
ആഹ് ഹാ വീട്ടിലിണ്ട്
ഉം
കളിയൊന്നും കാണൂലേ തക്കാളിണ്ട വേൾഡ് കപ്പൊക്കെ
ആഹ് കളിയൊന്നും കാണല്ലാട്ടോ
ഉം
ഉം
ഞാനവർക്ക് അത്ര ഇഷ്ടം ഇണ്ടാവു
ആ ആ- അള്ള അത്രക്ക് അങ്ങോട്ട്‌ കളനോട ണ്ടാവാലട്ട
ഉം ഇവിടെ ഹസ്ബൻഡ് രണ്ടു ക്രിക്കറ്റും ഫുട്ബോ-
ഉം
കുട്ടികള് ഫുട്ബോൾ ആണ് പറ്റുന്ന-
ഉര ടൈമ പതല്ലേ വേറെ കാലിന്റെ പ്രായം അല്ലെ
ആ
ഒക്കെ ആൺകുട്ടികളാണോ
ആഹ് മൂന്നും ആ ആാണ്
ആ ആ
ന്ത
എന്റെ വലുതാന ചെറുത കൊൊള്ളു
ഏ
ഉ ഉ ഇനിെന്താ രാവിലക്കൊക്കെ എന്താ ടക്കെണ്ടാക്ക
രാവിലെ രാവിലെ പട്ട പച്ചപ്പട്ടാണ് വെള്ളത്തിിട്ടിക്കണേ പത്ത്
ഉം ഉ ആ് പച്ചപ്പട്ടാന ഇങ്ങനെ കുറുമ്പായിട്ടോ വക്കല അതോ തേങ്ങരച്ചിട്ടോ
തേങ്ങ വല്ലപ്പോഴേ ഇർക്കുള്ളൂ ഇങ്ങനെ തേങ്ങടാ അതെങ്ങനെ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട്
ആഹ ആഹ ആഹ ആ എങ്ങനെ മക്കളൊക്കെ കഴിക്കുവോ
ആഹ കഴിക്കും ചിലതൊന്നും പറ്റില്ല
ആഹ ആഹ ആഹക്ക കൈക്ക മിയ അ
ആഹ
ശ
രാവിലെ എന്താ ഉണ്ടാക്കത് എന്താണ്ടാക്ക കളിച്ചിട്ടായിക്കാരങ്ങനെ രാവിലെ
ആഹ ആഹ ആഹ് അതന്നെ
മഴ ആകുമ്പോ അധികം ഒരു മടിക്ക
ആഹ് ആ് നാളെ ഇപ്പ സ്കൂളൊന്നും ഇല്ലല്ലോ അവിടെ ഇടെല്ലേ ഉ
പോഞ്ഞ പിന്നെ പ ൻ പോലെ ഉണ്ടാക്കിയ
ആ രാവിലെ മദ്രസ് പോ പോവാറുണ്ടോ
ഏ
രാവിലെ നേരത്തെ വേണോന്ന്
ഇട്ട വേണംന്ന് വന്നില്ല അവർക്ക് എത്തര ഒമ്പത് മണിൊക്കെ ആും
ഉം ഉ അപ്പൊ പിന്നെ സാവധാനത്തി ഉണ്ടാക്കിയാ മതിയല്ലോ
ആഹ അതൊക്കെ നേട്ടാണോ
ആഹ് ഇവിടെ വാപ്പിയമ്മയൊക്കെ ഉണ്ട് അവർക്കൊക്കെ നേരത്തെ കിട്ടണം
ആഹ നേരത്തെ എണീക്കൊ
ആ ആ ഏകദേശം നേരത്തെ എഴുനാകും
ഉം നേരത്തൊക്കെ കേതാകുവരും രാത്രി
ട കിടക്കല് കണക്ക തന്നെയാണ് കുട്ടികളൊക്കെ ഉറങ്ങിട്ട് വേണ്ടേ
ആഹ അത് നേരത്തെ കിടക്കാന പിന്നെ രാവിലെ നേരത്തെ എണീക്കാൻ കഴിയും ഒരു പന്ത്രണ്ട് മണക്കാൾ കഴിഞ്ഞല് ഉ
കുട്ടികള ഇണ്ടാവും ഓരും ഇറങ്ങാത്ത അപ്പ അങ്ങനെയൊക്കെ തന്നെ
ഉം രാവിലെ എങ്ങനെരു ഉപമേഷം ഉണ്ടാവ അവിടെ ഒരു ഇാൻ തോന്നിക്കൊണ്ട ഇഞ
ആഹ അതന്നെ രാവിലെ ഷാർണ്ടാവൂലെ
ഉം
എല്ലാവിലെ നേരത്തെ നീപ്പ നേരത്തെ എല്ലാർക്കും ഇവിടെ ചായ നേരത്തെ കിട്ടണം
ആഹ എരു മണി ആുമ്പോത്തന് വിടുക്കോ
എങ്ങനെ
എഴു മണി ആുമ്പോത്തന് കുടിക്ക
ഓ എഴു മണിലും ഏ രണ്ട്ു മുമ്പ്ന്നെ ഇവിടെ കുടി തുടങ്ങും
അപ്പൊ വേ വ സ്കൂള ഉച്ച അഛൻ നേരത്തെ ചോദിച്ചു
ഇല്ല പിന്നെ പത്ത് മണി പ
മഞ്ഞെടുക്കോ
എണ്ണ മണിന്റെ അടിയിലായിട്ട് വേറെ എന്തെങ്കിലും കഞ്ഞിണ്ടായാലും എന്തെങ്കിലും പുളില്ലച്ച ചക്കൻ സീസണ അല്ലേ ചക്കെ കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലും കേട്ട ഒന്ന ഇണ്ടകും ഉം അപ്പൊ അത് കഴിച്ചു പിന്ന വെച്ചക്കെ അങ്ങനെ ഉണ്ടായിക്കോ ക്ക എന്താണ് പെൺ ഇല്ലേ അപ്പൊ തോന്നണന്ന് വച്ചാ അതങ്ങനെ ഉണ്ടാക്കും ഒട്ടു ആശയ പത്തിരിയോ വെള്ള എന്തോര് കെ പയറു വർഗ്ഗങ്ങളാണ്. വെറും വെള്ളത്തിലിട്ടക്കും. എന്നാലും
പയറ് ഞാൻ ഒറ്റക്ക് കഴിക്കും. കറി ഇല്ലാതെ. പത്തിരി അങ്ങന്നും ഇല്ലാതെ. ഉം
ഇല്ല അങ്ങനെ കഴിക്കൂല്ല. ഉം കടിയും കറിയും. ഒക്കെ വേണം
ഉം ഞാൻ ഇവിടെ വിചാരിക്കുകയാണ്, എളുപ്പത്തിന് അങ്ങനെ. എന്തെങ്കിലും ഉണ്ടാക്കാൻ സുഖയായിരുന്നു ഇവിടെ. ബ റ്റൂല അപ്പൊ പിന്നെ രണ്ട് ഐറ്റംസ് ആക്കി ഇ ണ്ടാക്കണം. അപ്പൊ അതിനാട്ട് പണിയാണ്.
അ ആ
പ്പള്ളതെന്നെയാണ്ട് കഴിക്കാ ര്ച്ചു
ആ ആ അതന്നെ ഉം. അവിടെ എങ്ങനെ പച്ചക്കറിക്കെ ഉണ്ടോ എങ്ങനെയാ
പച്ചക്കറിയോ
ആഹ വീട്ടില് പച്ചക്കറി ഇ ണ്ടാക്കാറുണ്ടോ അതോ
ആ വീട്ടില് പൊർത്ത്ന്ന് വാങ്ങും. ട്ടില് ചെറുതായിട്ടൊക്കെ ഇണ്ട് ഇങ്ങനെ പ പ്പായ, മെരിങ്ങയില മൊളക്
ആഹ ആഹ് ആഹ
അതൊക്കെണ്ട്. ചീചീരണ്ട് വേറ വേറെഒന്നുമില്ല
ഉം ഉം ഉം എങ്ങനെ പ തൃശ്ശൂര് അതാചോ പോയെങ്ങനെയാ
ചീര ആ ചീരല്ല നമ്മ കടയിലുള്ള ചീരല്ല മറ്റ വേറെ ചീരിണ്ട് അതാവുമ്പോ വീട്ടിലിണ്ടാവോ
ആ ആ ഒരു എന്താപ്പയിന് പറയാ
ഒരു പപ്പായേന്റെ ഇലന്റെക്കെ പോലത്തൊരു ഇലണ്ടല്ലാ
ആഹ് ആഹ് ചെറിയേല ചെറുതല്ലേ അതിൽ എന്ന അതെങ്ങനെ
ഓ ചെർതന്നെ താളിക്കും കപ്പലി ണ്ടി പോലിശ്
ആ ആ
ഉം എ അതുണ്ട് പിന്നെ നല്ല വേവുള്ള ചീരണ്ടല്ലേറെ ചീര റി
ആ പരിപ്പ് ഇട്ട് വെക്കണേ ചീരല്ലാ
അതന്നെ അല്ല വേവുള്ള ആ ചെറിയല അത്ണ്ട് അ രണ്ടും ഉണ്ട് ആ നല്ല വേവാണ്
ആ ആ ആ
ഉം
വീട്ടില് എല്ലാർക്കും ഇഷ്ടാണോ
എല്ലാർക്കും രണ്ട് കയിക്കും
അല്ല ഒരാ ആ ഒരാ രണ്ടാളായിട്ട് കഴിക്കും വല്ലപ്പോഴ് പച്ചക്കറിയൊന്നും ഉണ്ട് ല്ല്യനല് ക്കഇണ്ടാക്കൂ
ആ ആ ആർക്കാ വേണ്ടത് പച്ചക്കറി ആർക്കും വേണ്ട ല്ല എറച്ചിയോ മീനോ
ആഹ കുട്ട്യേൾക്ക് ചിക്കനൊക്കെ ആയാ മതി.
ആ ആ അത്ണ്ടായ പിന്നെ വേറൊന്നും വേണ്ടല്ലേ
ആ
അതെ എല്ലാ മക്കൾക്കും അതന്നെ അവസ്ഥ കഴിക്കാനുള്ളരു മടി എന്താന്നറിയുവോ അതുണ്ടുന്നുണ്ടങ്കിൽ അ ത്‌ എടുത്തങ്ങോട്ട് കഴിക്കും ബാക്കി അവിടെ കിടക്കും ഉം സ്കൂൾക്കൊക്കെ ഫുഡ് കൊണ്ടുപോവാറില്ലേ
ആഹ് സ്ക്രുകൊണ്ടുപോകും
ഏഹ് ഏഹ് രാവിലെ നേരത്തെ ആ പോവോ എങ്ങനെയാ
നേരത്തെ ഇവൾക്ക് പത്തുമണിക്ക് തൊടങ്ങുള്ളു ബസ് പത്തുമണി പത്ത് മണിയവും വാ മദ്രാസ വിട്ടുവന്നിട്ട്
ആഹ് ആഹ് ആഹ്
പോലെ
ഉം മദ്രസ സ്കൂളൊക്കെ അടുത്താണോ അതോ
ആഹ് അടുത്ത് തന്നെ അ സ്കൂള് ബസിലാണ് പോലെ ഓഹ് ബസില്
ആഹ് ആഹ് ആ
വ ലിയ ആള് ഓൻ നടന്നു പോം ഓന് കൊറച്ചു ആ രണ്ട് വേറെ വേറെ സ്കൂളിലാണ് ഒരാൾതെ കുറച്ച് കൊച്ച ദൂരണോ ഓൻ ബസ്സില് പോ
ആ ആ
മ ഓൻ നടക്കും സൈക്കള്ളും ക്കെ നടന്നൊക്കെ ആയിട്ട് അങ്ങനെ പോകും
ആ ആ പിന്ന നന്നയിക്കോട്ടെ വേറെ വിശേഷങ്ങളൊന്നില്ലേ ഒക്കെ ന്നാ ശരി